കേൾക്കുണ്ടോ?
ആഹ് കേക്കാ പറ്ഞ്ഞോ? ആ ഇങ്കി നിരി ക്ക് ക്കുവാര്ന്ന് പനിയ പഠിച്ച് അവിടെയോ
ഉണ്ട്ല്ലേ?
അയ്യോ എല്ലാടത്തും ഒണ്ട് നമക്ക് ഒരടത്തോട്ട് എറങ്ങാ ങ്ങാൻ പറ്റുവോ അതും ഇല്ലാ-
ആഹ് ഇപ്പ ആണെങ്കി പനിക്ക്ക്ക നല്ല വേദന ണ്ട്- മേലും കയൊക്കെയെ നല്ല വേദനയാണെന്നറിയോ?
ഭയങ്കര ക്ഷീണം ണവാ അതാ പ്രശ്നം.
ചെയ്യണം അല്ലേ? ഫാൻസിനയോ? ഡോക്ടർ അൻസിനെയോ?
ആഹ് കാണിച്ചു മരുന്നൊക്കെ വാങ്ങിച്ചു ഇരിക്കുവാ
അയ്ശരി മക്കൾക്കൊക്കെ ഇണ്ടോ അതോ?
ഇല്ലില്ല ചെറിയ ഇപ്പഴ്ത്തെ ജലദോഷ് പോലെ എല്ലാർക്കും വന്നായിരുന്നു. അവരുടെ അങ്ങ് മാറി.
അത് ശരി ഉം ഉം ഭയങ്കര ബുദ്ധിമുട്ട് താണ് അസുഖം ആയാൽ നമ്മള് പണിയെടുക്കാനൊക്കെ
ഉം അതെ.
ഗവൺമെന്റ് തന്നെയാണോ കാണിക്കല്? ഗവണ്മെന്റിലെന്നെയാണോ കാണിക്കല്?
ഗവർമെന്റിലാ കാണിക്കുന്നെ പക്ഷേ ചില സമയത്ത് ഗവൺമെന്റിൽ കാണിച്ചലും മാറും. ത്തില്ല.
പ്രൈവറ്റിൽ പോയി നോക്കുന്ന പോലൊന്ന് ഗവർമെന്റിൽ നോക്ക്
നോക്കത്തില്ല ആ ശരി അതന്നെ അത് ശരിയാണ് അതെ നല്ല അധികം പനിക്കൊക്കെ എനിക്ക് തോന്നുന്നു പ്രൈവറ്റാണ് ഏറ്റവും നല്ലത് ന്ന്
ആ പക്ഷെ പൈസ അവര് ബില്ലടിക്കുന്ന പൈസ കണ്ടാ നമ്മുടെ ഉള്ള ജീവനൂടെ പോകും.
അതാണ് അതുകൊണ്ടാണ് നമ്മള് കഴിയണതും ഗവൺമെന്റിക്കന്നെ പോകാൻ നോ നോക്കണതേ.
ആ അതെ.
കാരണം അത് പൈസന്റെ കാര്യത്തി ക്ഷീണാണല്ലോ എത്രത്തോളം നമ്മള് സേവ് ചെയ്യാൻ കഴിയണോ അങ്ങനെയാണല്ലോ നമ്മള് നോക്കുക.
അതെ
ആ ഗവണ്മെന്റിലായാല് ചെറിയൊരു രീതിക്കൊക്കെ ആണെങ്കില്, നമുക്ക് മാറി കിട്ടാൻ ഏറ്റവും സുഖതാണ്. വലുതായിട്ട് ക്കെ കിട്ടുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറി കിട്ടാന്. പിന്നെ രണ്ട് പ്രാവശ്യൊക്കെ കാണിക്കണം. ഗവൺമെന്റ് ആയാലും
ആഹ് അതെ. ഉ
പിന്നെ മരുന്നൊക്കെ ഇണ്ടാവൂലേ ഇഷ്ടം പോലെ
മരുന്നൊക്കെ പ്ര പ്രൈവറ്റീന്ന് പിന്നെ മ ഇന്ന് വരുമല്ലോ? ഇഷ്ടം പോലെ.
പോലെ മരുന്ന് തരും.
ആ പക്ഷേ കാശങ്ങട് കൊടുത്താൽ മതി പലതരത്തിൽ പല കളറില് എന്തൊക്കെ വേണം ആഹ് പല പല ഷേപ്പില് ഒര മറ്റേ ഒരു ഗുളികയുണ്ടല്ലോ ചുവപ്പും മഞ്ഞയും വരുന്ന ഗുളിക അതുപോലെ നീലയും കറുപ്പും വരുന്ന ഗുളിക അങ്ങനെ കളർ ഇങ്ങനെ മഴവില്ല് പോലെ തരും ആഹ് ആഹ് അതെ മരുന്നു പിന്നെ എനിക്ക് ക്ക് ഗുളിക എത്ര വേണേലും കഴിക്കാ ഇൻഞ്ചെക്ഷനും കുഴപ്പമില്ല പക്ഷേ ഈ മരുന്ന് കുടിക്കുന്ന എനിക്ക് ഇഷ് ടല്ല ഈ കുപ്പി മരുന്നില്ലേ?
പ്പി മരുന്ന് ശരിയാട്ടോ എനിക്കും അങ്ങനെ തന്നെ എനി നമുക്കിപ്പോ ചൊമ ആകുമ്പോര് എന്ത്‌ ചെയ്യും മരുന്ന് എയ്തുവല്ലോ? അപ്പം എന്ത തര ഒരു തരം മരുന്നുണ്ട് ഒരു ഗ്യാസ് ടൈപ്പ് ഇല്ലത് അത് പിന്ന കു കുടിക്കാട്ടോ പക്ഷെ അ അല്ലാത്ത കുപ്പിമരുന്ന് ഒരു തരത്തിലും
പിന്നെ ഞമ്മക്കത് കഷായം കുടിക്കുന്നതിനലും കയ്പ്പാ എനിക്ക് കുഞ്ഞിനെ തെട്ടേ ഇഷ്ടമല്ല അങ്ങനെ മരുന്ന് കുടിക്കുന്നേ ഏ സാധാരണ എല്ലാരും പറയുന്ന ഇഞ്ചക്ഷനൊക്കെ എടുത്തോളാം ഞാൻ കൊറെേ പേര് കേയറ്റിട്ടുണ്ട് ഇഞ്ചക്ഷൻ എടുക്കല്ല ഇഞ്ചെക്ഷൻ എടുക്കല്ലേ എ എത്ര വെള്ളം മരുന്ന് ഇത് കുടിച്ചോളാ എന്ന് പറയും പക്ഷെ ഞാൻേഷം എത്ര വെള്ളം
കുത്തിക്കയപ്പോല്ലേ കുടിക്കാലതല്ല ശരിയാണത് കാരണം ഭയങ്കര രു അത് അടെ വായൽ എത്തിയല്ലേ ചമർപ്പ ആ ശരി ഞാനിപ്പോ എനിക്കൊന്ന്ണ ഒരാഴ്ചന്റെ മുന്നേ ഇതേപോലെ ൻ ക്ക് പനെ ൻക്ക് വ് വ്ടെ ഹസ് നും ൻക്കൊക്കെ പനിയനേ അപ്പം ഞാനിങ്ങനെ കാൺച്ചു കാൻച്ചേനേഷ ഓല് ചാെമ ണ്ട്ന്ന് പറഞ്ഞപ്പ ചൊമക്ക് ഒരു ഒരു കുപ്പിമരുന്നാണ് ഓലെയ്തിയേത് അപ്പൊ ആ കുപ്പി മെ രുന്ന് കഴിച്ചിട്ട് ഒരു പ്രാവശ്യം ഞാൻ കുടിച്ചിട്ടുള്ളൂ ആ ബോട്ടിൽ ഇപ്പളും ഇവിടെ ഇണ്ട് അത് കുടിച്ചിട്ട് തീരെ പിന്നെ അയിന്റെ ആ കൈപ്പ് ഇങ്ങട്ട് പോണ്ല്ല വായേന്നേ
അതെ
ഷണം കയ്ച്ചിട്ടും ആ ഒരു ചമർപ്പ് പോക ണേല്ല ഞാൻ പറഞ്ഞു ൻക്ക് വാണ്ടഞ്ഞ് ചൊമച്ചാലും വേണ്ടില്ല മര്ന്ന് അത് വാണ്ട ഗ്യാസ് ടൈപ്പ് ക്കെയാണെ മ്മക്ക് പിന്നിം കയ്ക്ക ഈ കയ്പ്പ് ടൈപ് അതൊക്കെ ആയാലെ ഭയങ്കര ബുദ്ധിമുട്ടാ
ആ
താ ന്ന്ട്ട് പ്പ എന്തെക്കെ മര്ന്ന്ള്ളത് പാരസെറ്റമോളും
പാരസെറ്റമോൾ ഒക്കെ ഇരുപ്പുണ്ട് പ്രൈവറ്റിലോട്ട് പോയില്ല ഗവൺമെന്റി പോയി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇത്‌പോലെയത് കഴിഞ്ഞുസമ്മയ്ക്കും വയ്യാതായപ്പോഴേ ഗവൺമെന്റ് പോയി വാങ്ങിച്ചു അന്നിട്ടും കാെറയാതാണ് പ്രൈവറ്റി പോയത് യ്യോ ബില്ല് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു ദിവസത്തേന്
ഒരു സംഖ്യായിട്ട്ണ്ടാകും ഉം ഉം ഉം പിന്നെ ഫീയും മാണ്ടേ കാണിക്കാൻല്ല ഫീയും വാണല്ലൊവ്ടെ
അതെ പത്തിരുപതിനായിരം രൂപ അടുത്തായി ഗുളികയും കൂടെ കൂട്ടാതെ ഗുളിക നമ്മള് പ അതുപോലെ പൈസ അപ്പം അവരെ നോക്കുന്നേയ്ന് പൈസ നേഴ്സുമാരെടക്കെടക്ക് വരുന്നേയ്ന് പൈ ച
യോ അയ്ശെരി ഉം ഉം ഉം ഔ അങ്ങനെ ആയ ബുദ്ധിമുട്ടാ അത്രെക്കെ ആവുമ്പോത്തിനെ
എനിക്ക് തോന്നുന്നു പ്രൈവററ്റ് ഇവിട്ത്തെ വല്ല്യ ഒരു ഹോസ്പിറ്റൽ ഇവിടുത്തെ പണ്ട് തൊട്ടുള്ള
ആ ഹോസ്പിറ്റല് ആ അതുകൊണ്ടായരും അല്ലെങ്കില് അത്രൊന്നും ആവൂല ട്ടോ പ്രൈവറ്റ് ആയാല് ഉം നക്കോന്ന്ണ് ഒരു ആയിര്ത്തിന്റുള്ളിലൊക്ക ഒതുങ്ങാൻ ടൈപ്പിനൊക്കെ നമ്ക്ക് പനിം ചെറിയ രോഗങ്ങളൊക്കായി ചെല്ലായാണെങ്കി അത്രേക്കെന്നെ ആവൊള്ളു
ആഹ് പക്ഷേ ഇവര് ചെറിയ രോഗവാണെന്ന് കണ്ട്പിടിക്കാൻ വേണ്ടി
ആ പലേ ടെസ്റ്റും ചെയ്തു ഹ ഹ ഹ അല്ല ഫസ്റ്റ് ഇപ്പ ഞമ്മള് പ്പോ ഞമ്മള് ഇവിടൊരു പ്രൈവ നമ്മളിപ്പിനി അഹ് ജസ്റ്റ് പോവാണെ തന്നെ ആദ്യം നമക്ക് മെര്ന്ന് തെരും മാർണ് ണ്ടോന്ന് നോക് ക്കാനെ രണ്ട് മൂന്ന് ദിവസത്തിന് മെര്ന്ന് തന്നതിന് ശേഷാണല്ലോ പിന്നെ ടെസ്റ്റിനൊക് ഓര് എയ്തൊള്ളു എയ്തിട്ട്ണ്ടാവും ന്ന്ട്ട് ഓര് പറയും മൂന്നിസം കയ്ഞ്ഞിട്ട് മാറീട്ടില്ല ന്ന്ണ്ടെങ്കി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് വരിട്ടോ ന്ന് പർഞ്ഞ്ട്ടാണല്ലോ തെരുള്ളൂ ഫസ്റ്റന്നെ ഒര് വന്നപ്പന്നെ പനിയാണ് അങ്ങനങ്ങട്ട് ടെസ്റ്റ് എയ്യൊന്നുല്ല പ്രൈവറ്റാരായാലും
ഇല്ല ഇല്ല ഇവിടെ അങ്ങനല്ല ഇവിട ചെന്ന് അവരവ്ടെ വെച്ച് തന്നെ കണ്ടുപിടിക്കാൻ നോക്കും
അത് ശേഹ്ഹ് അത് ശരി അതാ പൈസ ള്ളോർക്ക് അതൊരു സുഖാണ് ഞമ്മ് നമ്മ സാധാര്ണക്കാർക്കത് ഒരു ബുദ്ധിമുട്ടാ തോന്നുവ ല്ലെ ഉം എന്ത ന്നിട്ട് ഭക്ഷണൊക്കാക്ക്യോ
ഉം ഭക്ഷണൊക്കെ ചോറും മീനുക്കെ ഇരിപ്പുണ്ട് പ്പം ഞാ മാ ത്ര വ്ടുള്ളു അതുകൊണ്ട് കൊഴ്പ്പില്ല ഇനി വൈകിട്ടിനി വെച്ചാ മതി ആഹ്
ആഹ് ശരി എന്തേണ്ടാഹ് ആഹ് ഒക്ക പർഞ്ഞ് ഷുവിന് പ്പൊ കൊർച്ച് തേങ്ങണ് ണ്ടയ്ന് പൊളിക്കാന് അത് പൊളിച്ചിട്ടാ പ്പട്പ്പത്ത്ക്ക് വെര്ണത് കൊർച്ച് തേപോലെ തന്നെ മീൻകറി കൊർച്ച് ബാലൻസ് ഇന്നലെ ണ്ടാക്കി വെ ച്ചത്ണ്ട്
അപ്പൊ രാവിലെ വെക്കുന്നെ വൈന്നേരം വരെ കൂട്ടുവോ അതോ വൈട്ട് വേറെ കറി വെക്കുവോ
വൈകീട്ട് വേറെ കറി ണ്ടാക്കും ന്നലെ വൈകീല കറി കൊർച്ച് ബാക്കിണ്ട് നിപ്പോ വൈകീട്ട് വേറെ കറി ണ്ടാക്കണം അല്ലെങ്കി നമ്മള് രാവിലെ വെ ക്കും രാവിലെ വെച്ചത് നമ്മള് വൈകുന്ന വെ വൈകുന്നേര്ത്തിനൂടി ണ്ടാകുമ്മക്ക്
ചിക്കനോ മീനോ വല്ലോണ്ടെ പിന്നെ കുഴപ്പവില്ല
ആഹ് ശരി ആ മതി അത് മതി അഅ്ശരിയാ
ആ മീൻ കി വന്ന് കഴിഞ്ഞാ എത്ര കറി കൊടു
തെകയില്ല അയ് ശരി അത് ശരി പിന്നെ വെ ഇടെ എന്താ പറയാ എന്റെ ഉം എന്താ പറിയാ ഹസ്ബന്റ്ന് അയിന് ചോറ് കൊണ്ട് വല്ല്യ താല്പര്യല്ല ചോറ് ഇഷ്ടല്ല പൊതുവേ ചോറിനോട് വലിയ താല്പര്യം അപ്പ എന്തേലും കൂട്ടാ ഐറ്റം എന്തെങ്കിലും കൊണ്ടന്ന് അപ്പൊ ഇന്നിപ്പോ വായക്കാണ് അഥവാ ഉം പച്ചക്കായല്ലേ പച്ചക്കായാണ് അ അപ്പം അത് വെച്ചിട്ട് കൂട്ടാൻ വെക്കും കൂട്ടാൻ വച്ചിട്ട അയ്ക്ക് മീങ്കറി കൂട്ടിട്ട് ട്ട കഴിക്കും
ആണോ
അങ്ങനെയാണ് അതയിന് ഇഷ്ടം അയിന് പൊതുവേ ചോറി ഇഷ്ടമല്ല അഥവാ നമ്മള് സാധനൊന്ന ഇല്ല ല്ലാന്നുണ്ടെങ്കിൽ ചോറ് വെച്ചത് കൊടുക്കും
പക്ഷേ എനിക്ക് തോന്നുന്നു ചോറ് ഡെയിലി കഴിപ്പിക്കാായിരിക്കുന്നായിരിക്കും നല്ലത് കാരണം ഇത് നു കുറച്ച് കഴിയുമ്പ ഇത് ഇല്ലാതെ പറ്റത്തില്ല അപ്പൊ നമ്മളും അങ്ങനെയല്ലേ ഞ എനിക്കൊന്നും പറ്റത്തേ ഇല്ല ചോറ് കഴിച്ചില്ല ഒരു ദിവസം കഴിച്ചില്ല പിന്നെ പറയണ്ട ആ
ക്ക് അതേപോലെ നുർക്ക് ഗോതമ്പ് ഉണ്ടാവുമല്ലോ നമ്മളെ റവ ഉണ്ടാക്കാം പാകത്തിന് അതേപോലെ റവ വാ ഏ അതേപോലെ പച്ചക്കറി ക്കായി അങ്ങനെ അങ്ങനെ എന്തെങ്കിലുംക്കേ ഉപ്പരിെച്ചിട് അധിക കയ്ക്കല് എനിക്ക് തോന്ന എന്നോ രണ്ടോ പ്രാവശ്യ ക്കേ ചോറ് കഴിക്കുള്ളൂ രാത്രി ആയാല പിന്നെ നമ്മളെ മുത്താറി കൊണ്ട് കുറച്ച് വെള്ളം പോലെ ഉണ്ടാക്കിക്കാണ്ട് വിടെ അതും അങ്ങനൊക്കെയാണ് അയ്ന് താല്പര്യം ഞാനേ ഉള്ളു എവിടപ്പം ചോറ് പിന്നെ മക്കൾ ഇണ്ടാവ്പോ നമക്ക് ഉം
പിന്നെന്താ വേറെ എന്നിട്ട് രാവിലെ എന്താ കറി വെച്ചേ
കറി രാവിലെതന്നെ മീൻകറി ഉണ്ടായിനി അതും ദോശുണ്ടാക്കി രാവിലെ ആഹ് ഉം അപ്പൊ അതിന്റെ കുറച്ച് ബാലൻസ് ഉണ്ട് ഉച്ചക്കർക്ക് കൊടുക്കാൻ എനിക്ക്നി എന്തെങ്കിലും താളിപ്പ് എന്തെങ്കിലും ഉണ്ടാക്കാം മുരിങ്ങേൻന്റെയ്ൽ ഉണ്ട അപ്പ അതുകൊണ്ട് താളിപ്പ് എന്തെങ്കിലും ഉണ്ടും
ഇവിടെ നാല് മണിക്ക് പിന്നെ കാപ്പിക്ക് എന്തേലും വേണം അത് ഇങ്ങനെ ദോശ അതൊന്നും കൊടുത്താ പറ്റത്തില്ല സ്നാക്സും എല്ലാം കൊടുത്തേ പറ്റത്തുള്ളൂ ആ ഇപ്പൊ ഇവിടെ ക്രിക്കറ്റ് സാധനല്ലാം വാങ്ങിച്ച് എല്ലാ ഇരിപ്പുംണ്ട് വല്ലപ്പോഴും ഏത്തക്ക അപ്പം അങ്ങനൊക്കെ ഉണ്ടാക്കി
ആഹ് ഉണ്ടക്കും ശരി ആ അതാണ് അതിക എണ്ണ യിട്ട് വറക്കണതാകുമ്പോ അതും തടിക്ക് കേടല്ലേ
ആഹ് പിന്നെ എന്നും വൈകിട്ട് വാങ്ങിച്ചോണ്ട് കൊടുക്കും അതുകൊണ്ട് തന്ന പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം അറിയാം അ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വരും ഇവിടന്ന് വിളിച്ച കുച്ച് പറയായും ഞാൻ അറിയത്തില്ല കൊണ്ടുവന്ന് കഴിയുമ്പോ ആഹ് അങ്ങനെുണ്ട് ഉം
ശരി എത്ര മക്കളാണ്
രണ്ടു പേര്
വലിയത് എത്ര ക്ലാസ്സിൽ പഠിക്ക കേല്ലേ മോന അല്ലെ ഓക്കെ
ഉം ഒന്നില് ആഹ് രണ്ടു പേരും വിളിച്ചു പറഞ്ഞെല്ലാം ശരിയാക്കി
ശരിയാ ആഹ് അതാണ് ഇപ്പൊ സൗകര്യങ്ങൾ കൂടുതലാണല്ലോ മ മക്കൾക്കിപ്പം ഞമ്മളാട്ടിൽ അറിയാം കാര്യങ്ങളൊക്കെ ഏഹ് ഒരു ഒരുര് പറഞ്ഞു തരും ഉം
ഡർ ചെയ് ഓർഡർ ചെയ്ത കൊണ്ടു തരും
കൊണ്ട് തരും ആഹ് അതൊക്കെ പോലെ അതാണല്ലോലെ പോഓലെ ഓലെ ജനറേഷൻ ഇപ്പതാണല്ല പഠ ച്ച് വരുന്നത് പുറത്തിത്തെ ഫുഡ് ഓർഡർ ചെയ് ആഹ് അതാണ് കയ്യിലെ കാശ് കൊടുത്തെങ്കിലല്ലേ സ് സാധനങ്ങട് കി
അത് ഇത് നിങ്ങക്ക് അതറിയത്തില്ല അയീ ഇതുങ്ങളുടെ വിചാരം ഇങ്ങനെ ഫോൺ വിളിച്ച് നമ്മള് പറ പർഞ്ഞാ മതി അവര് കൊ തരൊല്ലോ ആഹ് അവര് അപ്പം ഇങ്ങനെ എപ്പഴും പറിം അപ്പൊ ഞാം പറിം വെറ്കെ അ് വെറ്തെ അല്ല അവർക്ക് കൊട്ക്ക് ക്കണം പൈസ കൊടുക്ക
ആ പൈസ കൊടുക്കണം അല്ല വെറുതെ കൊണ്ടന്ന് തരൂലാന്ന് മക്കൾക്കൊക്കെ അന് വേഗം അങ്ങനത്തതൊക്കെ വേഗം തലേകേറും കേറുല്ലോ
ചില കാര്യങ്ങൾ രസവാ
ശെര്യാണ് ചെറിയ മക്കളാവുമ്പോ അധിക രസാണ് അവര്ത്. കേൾ ക്ക്ണതൊക്കെ നമക്ക് ടൈമ് വേഗം പോകും.
അതെ യതെ വന്ന് കഴിഞ്ഞാ പിന്നെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് സമയം
പെൺകുട്ട്യേളോ അതോ ആൺകുട്ട്യേളോ രണ്ടാളുണ്ടോ ഏ അഅ് ശെരി ഉം ഉം അഅ് ശെരി ഉം ഉം രണ്ടാളെ രണ്ട് ഡീറ്റേൽസ് കേക്കാണ്ടാവ ല്ലോ രണ്ട് ക്ലാസ്സിലൂടെ ആവു
അതെ ഞാൻ ഇപ്പൊ വിളിക്കാവേ ഒരു മിനിറ്റ് ഒരു കോള് വരുന്നെ